ഹലോ.
ആഹ് എന്തക്കെയുണ്ട് വിശേഷം?
കൊഴപ്പൊന്നുല്ല നല്ല വിശേഷം എന്താന്ന് പണി പണികളൊക്കെ കഴിഞ്ഞേ?
ആഹ് കഴിഞ്ഞു.
ആഹ് നോമ്പ്ണ്ടായിരുന്നോ?
ആഹ് നോമ്പുണ്ടേ നോമ്പ് ഉറക്കാനുള്ള ആവുമ്പോക്കിന്ള്ള ഒക്കെ റെഡിയ ആക്കായിരുന്നു.
ആഹ് എന്താണ്ടാക്കിയ്?
പ്രത്യകിച്ചൊന്നുല്ല ഞങ്ങള്. ചോറന്നെ ഇന്ന് മന്തി വച്ചു കുട്ടിൾക്കൊക്കെ നോമ്പാണ്. അപ്പൊ നോമ്പ് വെച്ച് മന്തി വച്ചു നോമ്പല്ലെ വിചാരിച്ചിട്ട്.
ആഹ് ശരി അപ്പോ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ആഹ് എനിക്ക് നോമ്പ്ണ്ട് പണിയള് ഇപ്പോ കഴിഞ്ഞിട്ടള്ളു.
ആഹ് മക്കള് ചെറുത് കളിക്കണണ്ട്. പിന്നെ മറ്റാൾ ന്താട ഫോണ് മ്മ കുട്ടികളൊക്കെ ഇപ്പൊ ഫോണ് മ്മലല്ലേ.
ആഹ് അതന്നെ ഫോണ് അതിക കൊടുക്കാണ്ടിരിക്കുന്ന നല്ലത്. പിന്നെ നമ്മള് ഒരു പണികള് നടക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഫോണ്ന്നെ കൊടുക്കണം.
ആഹ് അല്ലെങ്കിൽ വലൃയലും ചെറിയലും കൂടെ വികൃതിയണ് ഭയങ്കര വികൃതിയാണ്.
ഏ എത്രായി ചെറിയോന്ക്ക്? ആഹ് എന്റെ മോന്ക്ക്ത്ര തന്നെ ആയി മൂന്ന് വയസ് കഴിഞ്ഞിട്ടോ മൂന്നരായി.
ആഹ് ഇത് മൂന്ന് വയസ്സ് അട്ത്ത മാസേ ആവുള്ളൂ.
ആഹ് അങ്ഗലവാടീ പോവുണ്ടോ?
ഇല്ല ഞങ്ങക്ക്ടെ അട്ത്ത അംഗൻവാടിയൊന്നുല്ല ഇല്ല ഞങ്ങക്കിവിടെ അടുത്ത അംഗൻവാടി ഇല്ലേ. കെറെ ദൂരം പോണം കൊണ്ടയാക്കാനും ആളില്ല അപ്പം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ.
അപ്പോ ഞ് സ്കൂളിൽ ചേർത്തുമ്പോ എങ്ങനെ താഴെള്ളോര് മൂത്തോര് പോയിട്ടില്ല.
ആഹ്.
മൂത്ത ആൾക്കാര് പോയിണ് നെഴ്സറീല്.
മൂത്ത ആൾക്കാര് ഇപ്പോ ഒരാൾ പോവ്ണ്ട് ഒന്നാം ക്ലാസ്സില്.
ആഹ് അപ്പൊ അംഗൻവാടി പോയിട്ടില്ല.
അംഗൻവാടി പോയിട്ടില്ല അവനെ നേരെ നഴ്സറിൽ ആക്കിക്ക്ണ്.
ആഹ്. ആത് ശരി ആഹ് എല്ലാർക്കും നമ്മുടെ വീട്ടില്.
വീട്ന്ന് എല്ലാർക്കും ഇല്ല. ഞാൻ എട്ത്ത്ക്ക്ണ് പിന്നെ എന്റെ മൂത്തച്ചിണ്ട് മൂത്തച്ച നോലൊക്കെ എടുത്ത്ക്ക്ണ്.
ആഹ് അഹ് ആഹ് ആഹ്.
അല്ലാതെ എല്ലാരും ഒന്നും എട്ത്തിട്ടില്ല പിന്നെ കുട്ടിള് എടുത്ത്ക്ക്ണ് മൂത്തച്ചന്റെ കുട്ടിള് ഉണ്ട് ഓല് എട്ത്ത്ക്ക്ണ്.
ആഹ് അത് ശരി മയണ്ടോ?
ഹലോ. ഹലോ.